കേക്ക്ന്നുണ്ടോ
ആഹ് കേൾക്ക്ന്ന്ണ്ട്
ന്തെക്കെ വിശേഷം മഴൊക്കെണ്ടവ്ടെ
ഇല്ല മഴല്ല മഴ പെയ്യാള്ള ഒരുക്കണ്ട് ഇർട്ട് മൂടീട്ട്ട്ടാണ് പ്പൊ നല്ല ഇർട്ടാ
നല്ല മഴ പെയ്ത്
ആഹ് ന്നാ അതോണ്ടാക്കാര ഔട്ക്കെ മഴ ഇണ്ടാവോണ്ടാക്കാരവ്ട്ക്ക് ഇവട്ക്ക്ന്ന് ഉച്ചക്ക് ശേഷ ഷാണൊന്ന് മഴ പെയ്ത്ക്ക്ണ് ഇത്‌ വരെക്കെ വെയിലായിര്ന്നു
ആഹ് അതെ അതെ ഉച്ചക്ക് ണ്ടേര്ന്നു രാവിലൊക്കെണ്ടേര്ന്നു ഉച്ചക്ക് പിന്നെ ചെറ്യേരു ഇത്ണ്ടേര്ന്നു ഇപ്പം നല്ല മഴ പെയ്യ്ണ്ട്
ആഹാ അവ്ടെ എങ്ങനെ മൂ മൂടി പൊതച്ച്ട്ട്ണ്ട്ന്തായാലുനി ഇപ്പൊ പെയ്യുവായിര്ക്കു
ആഹ് മഴ പെയ്ത തണുപ്പൂണ്ടാവൊല്ലൊ ലെ
ആഹ്മം മഴ പെയ്താ നല്ല തണുപ്പുണ്ടാവും കഴുക് ഹലോ
ചായ കുടിച്ചോ
ആഹ് ചായ കുടിച്ചു മക്കള് സ്കൂളിട്ട് വന്നാ ചായ കൊടു ക്കും അപ്പൊ അതിന്റെപ്പൊങ്ങും കുടിക്കും
ഏ
മക്കളൊക്കെ സ്കൂളിട്ട് വന്നൊക്കല്ലേ അപ്പൊ പിന്നെ ചായ ഒന്ന് കുടിക്കുംമ്പറയാം
ശരി എന്നും ചായടിക്കുവോ നിർബന്ധം ഉണ്ടോ കുട്ടികൾക്ക്
കുട്ടി ആഹ സ്കൂളട്ട് വന്നാ അവക്കൊന്ന് ചായ കുടിക്കണം അവക്ക് ആഹ് ചായ കുടി കഴിഞ്ഞാ അവര് കളിക്കാൻ പോകും
ചോറ് കോടുക്കൂല്ലാ
ചോറ് കഴിക്കില്ലേ ചോറ് കഴിക്കണെങ്കി ഞാന് വടിയെടുക്കണം എന്നാലെ കഴിക്കു ചിലപ്പോ എന്തെങ്കിലുംമൊക്കെ ചായക്കൊന്നും ഇല്ലെങ്കി ഞാനും പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് രണ്ട് വറ്റൊക്കെ കഴിക്കുന്നല്ലാതെ അധികം ച ചായേടെ കടി ബേക്കറി ഒക്കെ തന്നെയാ കഴിക്കാ
സ്കൂളിലേക്ക് കൊണ്ടുപോവാനാണ് ചോറ് അത് സ്കൂളിലുണ്ടാ
സ്കൂളുന്നു വാങ്ങാണ് ചോറ്
ഞാനാ അതാണ് സ്കൂളന്ന് തിന്നണതായോണ്ട് എത്ര തിന്നണന്ന് അറിയില്ലല്ലോ അപ്പ ഞാൻ വന്നാ വേം ചോറ് അങ്ങോട്ട് കോടുക്കും
ആഹ് ഇത് ഇവിടെ കഴിക്കില്ലേ ചോറ് വെക്കില്ലേ ആഹ് നേരത്തെ ചായന്നെ വേണം ഇവിടെ ചായ ഉണ്ടാക്കു ഉം ഉമ്മാക്ക് ആഹ് നേരത്തെന്തായാലും ചായ നിർബന്ധാ നേരത്തൊന്ന് കുടിക്കണം എനിക്കു പിന്നെങ്ങനെ നിർ നിർബന്ധം ഒന്നുല്ല നമ്മൾ ഉണ്ടാക്കുമ്പോ കുടിക്കുന്നല്ലാതെ അങ്ങനെ ആഹ് നേരത്തെ ചായ വേണം എന്ന് നിർബന്ധല്ലാ
ആഹ് ശരി അത് കുറച്ച് പ്രായമുള്ളോരിലൊക്കെ ആവുമ്പോ ഓനിക്ക് നിർബന്ധം ഉണ്ടാവാ
ആഹ് അവർക്ക് നിർബന്ധാണ് ഉമ്മാക്ക് നല്ല നിർബന്ധാ ആഹ് നേരത്ത ഉമ്മാക്ക് ആന് നേരത്ത് കുടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ രാത്രിയ ഒരു തലവേദനയ അവർക്ക്ങ്ങനെ കുടിച്ച് ശീലം ഉള്ളത് കൊണ്ടേ
ആഹ് അതെ അതെ ഇവിടേ അങ്ങനെ തന്നെ ഉപ്പം ചായ വേണം ഞാൻ പിന്നെ കടിക്കെ ഉണ്ടെങ്കിലും
ഉം ഞാനെന്റെ ചോറ് വെളമ്പിയാണ് കൊടുക്കുന്നതന്ന് കഴിച്ചാൽ മതിയന്ന് അതി വേറൊന്നും കഴ ക്കണ്ടാ ചോറ് വെച്ചാല് കൽക്കാനൊക്കെ വിടുള്ളൂന്ന് ഒക്കെ പറെം ചിലപ്പോ അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോ കഴിക്കുവല്ലാതെ പ്പിച്ചിട്ടൊന്നും അങ്ങനെ കഴിക്കില്ല
ആഹ്
പിന്നെനി വേ ബാങ്കൊക്കെ കൊടുത്ത മൈരിവി ബാങ്കൊക്കെ കൊടുത്താ ഒക്കെ കഴിഞ്ഞ ഒന്ന് അപ്പോഴും പിന്നെ ചോറാണ് കൊടുക്കും
ആഹ് ആഹ് എന്തന്നെ എന്തായിരുന്നു കറിയൊക്കെച്ചേ
ഇന്ന് ഒരു മീന് കഷ്ണം മീന് എന്ത് മീനാന്ന് എന്താ ഇവിടെ അവര് കൊടുന്നേക്ക എന്താ തോലൂരിന്ന് ഉടുപ്പൂരിന്ന് എന്തോ പറഞ്ഞ് പേര്
ആഹ് എല്ലാ മീനും കൂട്ടോയി
ഇല്ല ഇല്ല എല്ലാ മീനൊന്നും കൂട്ടില്ല നിക്ക് കഷ്ണം മീന് അങ്ങനെ വലിയ മീനുകളൊന്നും ഇഷ്ടല്ല ഞാൻ ചെറിയ മീന് മത്തിയ അയല അല്ലാ മത്തി വ വത്തല് മാന്തള്
ആഹ് ആഹ് ഞാനും അങ്ങനെ കഷ്ണം മിനോന്നും കൂട്ടലില്ല ഇഷ്ടമല്ല
ആഹ് ആഹ് ആക്കും ഇഷ്ടല്ല ആഹ് ചെറിയ മീനള്ളു ന്നെ എനിക്കും ഇഷ്ടം ആഹ്
അതേ എപ്പോളും കിട്ടുവുള്ളൂ അഹ്
ആഹ് അതെപ്പോഴും കിട്ടും പിന്നെ അതല്ലേ വലിയ മീനിന് വേ ഒരു വേറൊരു ടേസ്റ്റ്
വേറൊരു ടേസ്റ്റ് ആണ്‌ അല്ലെ വേറെ ചൊവെക്കെ ഉണ്ടാവാ അതുകൊണ്ടാണ് ഈ മറ്റേ
ആഹ് വേറരു ആഹ് വേറരു ആഹ് കൈ കാണ പോലെ ഒരു ചമർപ്പൊക്കെ തോന്നളു ആഹ് അപ്പൊ എനിക്ക് ഇഷ്ടല്ല അ ആഹ് മറ്റേ ചെറിയ മീനുകൾക്ക് അങ്ങനെ ഒക്കെ പ്രശ്നല്ല അതെപ്പോഴും കിട്ടം ചെയ്യും
അതെ അതിന് വല്ല പ്രത്യേകിച്ച് വല്ല ചായമാറ്റം ഒന്നുമില്ല പിന്നെ മത്തിക്കൊക്കെ ന ടേസ്റ്റ്ള്ള ചായല്ല മത്തിക്കൊക്കെ
മത്തിക്ക മത്തിക്കൊക്ക നമ്മള് വെച്ചാ അതിറെ രസമുള്ള ടസ്റ്റാണ് ശ മറ്റ കഷ്ണ മീനക്കൾ അങ്ങനെയല്ല ചെലതിന് പലതിനും പല ടേസ്റ്റ ആണ് തോന്നു ഇന്റെ മോന് ചെൽപ്പോ ഇത് രസം ഇല്ലാ പറഞ്ഞാ ണ അവൻക്കും ങ്ങനെ കൂട്ടല്ലാം മീനും കൂട്ടും അവനു ട്ടോ പക്ഷെ ചെലെ കഷ്ണം മീനോളൊക്കെ കൊടുത്താ പറിം ഇത് രസം ല്ലാ ഇൻക്ക് ഇഷ്ടപെട്ടിട്ടില്ലാ റിം
ആഹ് അതെ അതെ ഇന്റെ മോന്റെ ഒരു മീനൊന്നും കഴിക്കൂല്ല ചോറൊക്കെ കറിയൊന്നും ടുക്കൂല പറ്റ പറ്റേ ഉ ഉപേരി കൂട്ടൂല പപ്പടം കൂട്ടും അച്ചാറ് നല്ലോം കൂട്ടും ഉപ്പിലി
ആഹ് ആഹ് ഇവിടെ അങ്ങന് തന്നെയാണ് മീന് ഇമ്മാന്റെ ഒപ്പ പറ്ഞ്ഞ് പറ്ഞ്ഞ് ട്ടല്ലാം മീനും കയ്പ്പിക്കും അന്റെ ഉമ്മേ ഒന്നും കഴിക്കൂല്ല ഇയ്യ ങ്കിലും എല്ലാതും കഴിക്ക് റ്ഞ്ഞ്ട്ട് അവനെ കൊണ്ട് കഴിപ്പിക്കും അപക്ഷെ ന്നാലും അവന്ക്ക് പറ്റിയത് മാത്രാണ് കഴിക്കുള്ളൂ ചെലെത് രസല്ലാ പറഞ്ഞിട്ട് അവന്ക്ക് ഇഷ്ടം കൂന്തള് അല്ല ഇഷ്ടം
ആ ഹ്
അത് കഴിക്കുവൻ അപ്പ അവന്റെ പ്പ ആഹ് അത് ഫ്രൈ ആക്കി വെച്ചാലൊക്കെ ഇഷ്ടം അപ്പംഅത് അപ്പൊ അതെവിടെലും അവിടെ കണ്ടാ അവന്റെപ്പ വാങ്ങിക്ക് ഇയ്യ് അൻ കഹ് ഇഷ്ടല്ലേ ന്ന റ്ഞ്ഞ്ട്ട് അവന്റെ ഇപ്പ കൊണ്ടരും എപ്പഴും
അത് ശരി
ഞാൻ അതും കൂട്ടില്ല ഞാൻ ഈ ചെറിയ മീനെള്ള ന്നെകൂട്ടലെള്ളു
ഉം കൂന്തൊക്കെ ഞാൻ കൂട്ടിച്ച ഈ വല്യയ വല്യയ കഷ്ണം മീൻ ഇണ്ടല്ലോ ആ ഒന്നും ഇൻക്കിഷ് പ കൂട്ടും പിന്നെ ചെമ്മിയൊന്നും കൂട്ടൂല്ല അതെനിക്ക് ഒരു മറ്റേ ചെമ്മീനെ കാണാൻ മറ്റെ ചേരാട്ട നൊകൊർമ വരും
അത് ശരി ഞാനില്ലേ ൻ ചെമ്മീനും കൂന്തള് അതൊന്നും കൂട്ടൂല അനി ഇത് മാത്രം തന്നെ കൂട്ടൊള്ളൂ ചെമ്മീനും മ ക്കൾ കൂട്ടും മക്കൾക്ക് ഇഷ്ടാ ചെമ്മീന് അവർ ചിലപ്പോം മീൻ പൊരിച്ചത് ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയതാണെങ്കിൽ ചിലപ്പോം ഉറക്കൊന്നും തൂങ്ങിട്ടൊക്കെ കഴിക്ക്ണ സമയ വെറും വറ്റു വരിത്തിന്ന് ഈ പറഞ്ഞ പോലെ തന്നെ എണ്ണീ ഉപ്പും
ആ അതെ നിങ്ങട്ട് കറി ഒന്നും കൂട്ടൂലങ്ങട്ട്
ഇല്ല കറിയൊന്നും കൂട്ടൂല്ലെ കറിയ്ട്ക്കാതെ ഞാൻങ്ങനെ ചീ ത്ത പറീം ഈ എരി പുള്ളിയൊന്നും കൂട്ടാതെങ്ങനെയാ അവര് കഴിക്ക്ണോയ്ക്കും ന്റെ പ്പൊക്കെ ഓന്റെ പ്പാ കൊന്നും മീനോ അല്ലെങ്കി കറിയൊന്നും ഇല്ലാതെ ചോറ് കയിക്കാൻന് തന്നെ വഴ്ക്കില്ല
ഉം പിന്നെ വേറെന്തൊക്കെയ
വേറെന്താ ഇന്ന് രാവിലെ വെയിലാ കൊണ്ട് കൊറെ തുണികൾ ഒണങ്ങി കിട്ടി
ഉ ആണോ ഇവട്ക്ക്ന്നാ രാവിലെ അങ്ങനെ വെയ്ൽ ന്ന് പറ്ഞ്ഞൊന്നില്ല മഴയില്ലാതെങ്ങനെ നിന്ന അത്രേ ള്ളൂ വെയിലന്നും ണ്ടായില്ല
ആഹ് ന്ന് ഇവിട്ക്ക്ല്ല രാവിലെ വെയിലുണ്ടായി ഇവിടെ ഇമ്മ ണ്ട് അരി ഒണക്കി കഴുകി ഇട്ടു അതൊക്കെ ഒണങ്ങിക്കിട്ടി ഉം അതിനൊക്കെള്ള വെയ്ല് കിട്ടി ഇന്ന് രാവിലെ
അഹ് ശരി ഞങ്ങക്ക്ണ്ട് മല്ലി മുളക് ഒക്കെ വാങ്ങാനും ചിക്കാ നൊക്കെ ഞങ്ങള് അത് വാങ്ങിയ അപ്പം മഴയെ ഉം ഞങ്ങൾത് അഹ് കയ്യാ നേരം മഴെയ്താ
ആഹ് ഉമ്മ തൊണ്ട് ഉമ്മ പറഞ്ഞു ഞാൻ കഴിയാ പ്രത്യേകിച്ചിട്ട് മഴ പെയ്യന്ന് അത് വെയിലായി സമയങ്ങളിൽ ചെൽപ്പം മഴ മഴക്കാറുണ്ടാവും അല്ലെങ്കിൽ മഴ പെയ്യും
അതെ ഇവിടെ അങ്ങനെ തന്നെ ഏറെ ആ അതെ മഴന്റെ സമയത്ത് കയ്യലും ഇപ്പം ഞമ്മള് വാങ്ങി വച്ചാ മഴായി ഇപ്പ താ ഞങ്ങള്ത് കയ്യാനായിട്ടുണ്ട് ഇപ്പത് മഴിം അതെ
ഉം ഇന്നിപ്പം മ്മ വെയില് കണ്ടേ ക്ക്മ്മ രാവിലെന്ന് വെയില് നല്ലോണംങ്ങ കണ്ടേക്കുമ്പ അപ്പൊ ഒന്ന് അരി കഴുകി ഉണക്കട്ടെ റ്ഞ്ഞ്ട്ടേ അപ്പ അതാണ് കഴുകി ഒണക്കി അത് ഒണങ്ങി കിട്ടി പൊടിപ്പികാൻ കൊണ്ടോയി
അഹ് ശെരി അത്രക്കൊക്കെള്ള വെയിലൊക്കെ വന്നല്ലേ ഇന്ന്
ആഹ് നല്ല വെയില് വന്നു
ങ്ങല വാർപ്പിന്റെ മേലേ ഇടലാ
ആഹ് വാർപ്പിന്റെ മേലെ നിരത്തിണ്ട് ടലാണ്
ആ അപ്പൊ നല്ല ചൂടും വെയിലും ഉണ്ടാവും
വരുന്ന അവിടെ എങ്ങനെ ഉള്ളിൽ ഉണക്കാ ണോ
ഇവിടെ വാർപ്പിന്റെ മേലെ ഇടും ചിലപ്പോ പൊറത്തിടും വെയിൽ ഉണ്ടെങ്കിൽ
ആഹ ശെരി വെള്ളം കൊണ്ട് കളിക്കണ്ട
പിന്നെ എ തിൻ്റെ പണികളൊക്കെ വേഗം കയ്യോ
ആഹ് പണികള് മക്കളോട് സ്കൂൾക്കൊക്കെ പോയാല് വലിയാള് സ്കൂൾക്കും ചെറിയാള അംഗനവാടിക്കും പോയ പണികളെ ളുപ്പം കഴിയും പന്ത്രണ്ടരക്കെ ആവുമ്പത്തേന് കഴിയും ഇന്ന് കഴിഞ്ഞില്ല ഇന്നിപ്പോ ഈ പറഞ്ഞ പോലെ വെയിലുണ്ടകാൻ അരി കഴുകലും തുണി ള് വെയിലത്തിട്ട് ഉണക്ക ലും
അങ്ങനെക്കെ കുമ്പോ പണി ടൈം അങ്ങനെൊക്കെ പോകും
പോകും അവിടെ നിക്കും ഇന്ന് ഒന്നര യി ഭക്ഷണംകഴിച്ചപ്പോ തന്നെ രണ്ട് മണിയായി
ആ ആണോ രാവിലൊക്കെ എന്താ ഉണ്ടാക്കല്
രാവിലെ ഇന്ന് രാവിലെ ദോശ ഉണ്ടാക്കി ദോശ ചട്നി സംമ്മന്തി ഇന്ന് രാവിലെ മീൻകറി വെച്ചത് നേരത്ത തന്നെ മീൻകറി വെക്കും അപ്പ അതുകൊണ്ട് മീൻകറി
അയ് ശരി ഉച്ചക്കക്കെ രാവിലക്കൊക്കെ ഒന്നായിട്ട് മീൻ കറി വെക്കല
അല്ല രാവിലെ ഒരു പണിക്ക് പോകുമ്പോത്തനേ ചോറും കൂട്ടാനും ഒക്കെ അതൊക്കെ കൊണ്ടുപോകും കറിയൊക്കെ കൊണ്ടുപോകും
അയ് ശരി
നമ്മള് അടുപ്പത്താണ് എ ല്ലാത ണ്ടാക്കാലോ അപ്പൊ പിന്നെ ചായയുടെ കടിയൊക്കെ ണ്ടാക്കല് കഴിഞ്ഞാ അടുപ്പത്ത് കറിയും വെക്കും
ഏ അല്ലത് അടുപ്പില ണ്ടാക്ക
എല്ലാത്ത അടുപ്പിൽ തല്ലാം ഉണ്ടാക്ക അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാ പിന്നെ എല്ലാം അടുപ്പിലാണ്ടാക്ക
വിറകുണ്ട ആനെ വേം വേം ണ്ട ആക്കി ബാക്കിൽ ബാക്കിൽ ആക്കി വച്ച വേമയാവും
വേ വേഗം കഴിയും ഒന്ന് കഴിയുമ്പോത്തേ നം വന്ന് നമ്മള് അവിടെ എല്ലാതെ റെഡിയാക്കി വെച്ച പിന്നെ അതാണ് കഴിഞ്ഞാ അടുത്ത് വെക്കല് അപ്പൊ പെട്ടന്ന് കഴിയും ചെയ്യും ഇല്ല ഗ്യാസില അധികം ചായ വെക്കാത കുക്കറ് നമ്മൾ അടുപ്പത്ത് വെക്കാതെ എന്തേലും ചട്ടി എന്തേലും ക്കണ്ടെങ്കിൽ മാത്രേ സ്റ്റൗവ്വല് കത്തിക്കലള്ളൂ ഒരുവിതൊക്കെ അടുപ്പത്താ ആഹ് വിറക് ഉള്ളത് കൊണ്ട് സ്റ്റൗവിന് ഇതില്ല സ്റ്റവ്വ് അങ്ങനെ വെക്കലില്ല വെറകോ
ഉം
അല്ല വിറക് ഇവിടു ഇന്ന് ഉമ്മ കാട്ടില ഞങ്ങള്പിന്നില് റബ്ബറും കാടൊക്കെ ഉണ്ട് അപ്പൊ അവിടെക്കെ പോയിട്ടേ
ആ ആ അവിടന്ന് അങ്ങനെ ശേഖരിച്ച കൊണ്ടരാവൂല്ലേ
ആ ആ അവിടുന്ന് അങ്ങനെ കൊണ്ടുവന്നിട്ട്പ്പ അത് വെട്ടി പൊളിച്ചിട്ട് അത് അങ്ങനെ കത്തിക്കും വാങ്ങിയ ഒരു ഇ ഒരു പ്രാവശ്യംങ്ങങ്ങള് പറ്റ വെറക് കഴിഞ്ഞട്ട് വാങ്ങി മ്മാക്ക്തലയിലൊന്നും വെച്ച് കൊണ്ടരാൻ പറ്റാത മുറിയെ കഴന്ന് അങ്ങനെ കൊണ്ടരാ ൻ പറ്റാതായിട്ടെ
കൊല്ലൊല്ലേ
ആഹ് അഞ്ച് മാസം അഞ്ചാറ് മാസം മിനിമം അഞ്ച് മാസം എങ്ങനെം പോവും
അയ് ശെരി ആഹ് ഈസീ കുക്ക് ണ്ടാ
ഏഹ്
ഈസീ കുക്ക് ണ്ടോ
ഇല്ല ല്ല ഈസീ കുക്ക്ന്നുംല്ല നിങ്ങളൊക്കെ ഗ്യാസിമ്മെ ണ്ടാക്കാ
ഗ്യാസ്ണ്ട് അടപ്പ്ണ്ട് ഇപ്പൊ ഞങ്ങള് അട്പ്പ് നന്നാക്കിയപ്പം പ്പം ഫുള്ള് അട്പ്പ് തന്നെ ഞങ്ങള് അട്പ്പ് കേടാന്നിട്ട് ഞങ്ങള് പുറത്തെരുന്നു അടുപ്പ് ണ്ടാക്കിനി
ആഹ് ഞങ്ങള് വടെ ഉള്ളില് ള്ള അട് ഇപ്പോ പൊകയില്ലാത്ത അടുപ്പ് കത്ത്ൺ ന്നില്ല വെറക് എത്ര വെച്ചാലും പെട്ടെന്ന് പെട്ടെന്ന് കഴിയുന്നു അപ്പോ ഇപ്പോ പൊറത്ത് സാധാ ഒരൂ വെറകടുപ്പ് സാധാ മറ്റേ അട്പ്പന്നെ പൊകള്ള അട്പ്പന്നെ
അയ് ശെരി പൊർത്ത് വേറെണ്ടാക്കി
ആഹ് പൊർത്ത് വേറെണ്ടാക്കിക്കാ ഉള്ളിലിള്ള അട്പ്പ് അവടെ കെടക്കാ ഇപ്പ എല്ലാം പൊർത്ത്ണ്ടാക്കാ അപ്പോ പിന്നെ സാധാ അട്പ്പായോണ്ടെ പെ
എറങ്ങി കേറാ വീട്ടോട് ചേർന്നിട്ട്ന്നെണ്ടാക്കി
ആഹ് വീടിനോട് ള്ളാ നമ്മള് ള്ള അട്ക്കളക്ക് ചേർന്നിട്ടന്നെ
അയ്ശെരി അപ്പ പിന്നെ ബുദ്ധിമുട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കേറി എറങ്ങുമ്പോ
ഇല്ല ല്ല കേറി എറങ്ങാനൊന്നും ബുദ്ധിമുട്ടില്ല
ക്കളെടെ അട്ത്തന്നെ തൊട്ടട്ത്തന്നെണ് അപ്പോ പിന്നെ കേറി എറങ്ങാന്നും ബുദ്ധിമുട്ടില്ലേ പ്പത് കാര്ണം പെട്ടോ ആഹ് ആഹ് ആയിക്കോട്ടെ ശെരി മോക്ക് ഞ്ഞില്ല ഡീ